ആഹ് ഫുഡ് ഴച്ചില്ലേ ആഹ് കൊഴപ്പൊന്നല്ല സുഖായി പിന്നെ ഇവിടെ നല്ല മഴയും ഇടപെട്ടൊക്കെയാ ആഹ് നല്ല മഴയുണ്ട് കുറെ നേരായി
ഇവിടെ മഴയില്ല ഇവിടെ ഇന്നലെയൊക്കെ നല്ല കാർമേ നല്ല ഇരുണ്ട് മൂടിട്ടോ ചെറുതായിട്ടൊന്ന് ആ ച മറ്റരി മഴ പെയ്തിട്ട് അണുപോയി ചാന്ന്ദ്ര എന്നും ഞങ്ങള്
അങ്ങനെ അത്ര വലിയ പ്രശ്ന ഇല്ല അല്ലെ ആഹ് ഇവിടെ നല്ല മഴയും നല്ലതാ ഇവിടെ
ആഹ് ഇപ്പൊ ഞങ്ങള ഇവിടെണല്ലോ കുറച്ച് മുമ്പേ ഞങ്ങള ഇവിടുന്ന് കൊറച്ച് കിലോമീറ്റർ പോണം അവിടെടെ എന്താ ഈ ഇത്ണ്ടായില്ലേ എന്താ ഇടി പൊട്ടീട്ട് മിന്നലേറ്റിട്ട് ന നാല് വിദ്യാർത്ഥികൾ മരിച്ച ആഹ് അത് ഞങ്ങള ഞങ്ങള അവിടുന്ന് കുറച്ച് ഉം ആഹ് അപ്പൊ ഭയങ്കര ഒന്നാമത് ഈ എനിക്ക് എങ്ങതെയറിയോ ഭയങ്കര സൗണ്ടില് പൊട്ടുകയാണെങ്കി മാത്രമേ എനിക്ക് പേടിയുള്ളു.
ആഹ ചെറിയ രീതിയിലാവുമ്പോ ങ
നമ്മ ഈ ഞാന ആദ്യ വിചാരിച്ചി എന്താെച്ചാ ഈ മിന്നൽ എന്ന് പറയു പ്പോ ഞാൻ എന്ത് ചെയ്യോ, മിന്നല് മിന്നല് വരുമ്പോ പുറത്ത് നിക്കും ചെയ്യും, ഇടി വൊട്ടുമ്പോ ഉള്ളക്ക് ഓടും ചെയ്യും. അങ്ങനെയായിയിരുന്നിട്ടോ ആദ്യം എനിക്കറിയില്ലായിരുന്നു ഞാൻ അത് വിചാരിച്ചന് ഇടി തൊട്ടും നമ്മളവിടെ നമ്മടെ പേരൻസ് എന്താ പറയാ ഇടി തട്ടും അകത്ത് കേറിക്കോളിന്നല്ലെ പറയാ അല്ല മിന്നൽ തട്ടുന്ന് പറയല്ണ്ടോ ആഹ് മിന്നൽ എടുക്കുന്നും പറയലില്ല എല്ലാരും പറയ് ഇടി തട്ടുന്ന പറയുള്ളൂ അപ്പൊ ഞാന ഞാൻ വിചാരിച്ചീന്യത് എന്താന്നറിയോ ഇടിയല്ലേ തട്ടുള്ളൂ
മിന്നല് ഇടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ വരുന്ന സ സൗണ്ടല്ലേ മിന്നലിനാണ് ഡെയിഞ്ചർ
പിന്നെ ഞാൻ ഈ വർക്ക് ചെയ്യണ സമയത്താണ് പിന്നെ ടീച്ചേഴസ് ഒക്കെ ഇങ്ങനെ
ആ ആഹ് ആഹ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നോ
ആഹ് ഞാന് ഒരു ഒമ്പത് വർഷം ടീച്ചർ മേഖലയിൽ വർ
തെ ആ ഏത് ക്ലാസ്സില്
ഞാൻ ചെറിയ കുട്ടികളത് എൽ
ആഹ് ആഹ് എൽ കെ ജി ആ ആ ആ അപ്പൊ എന്താ ടീച്ച് എന്താ പഠി പഠിച്ചത്
ഞാന് ഇല്ല ഞാൻ ഡിഗ്രി ഒന്ന് പഠിച്ചില്ല ട്ട അന്ന് ഞാന് പ്ലസ്ടു കഴിഞ്ഞ് ഇപ്പ ഈ അല്ലെ ഇപ്പ ഈ ആ ടി ടി സി ഇട്ക്കണ്ട പ്രീ പ്രൈമറിന്റെ ടി ടി സി ണ്ട് പി പിടി ടി സി അറിയോ പ്രീ പ്രൈമറി ടീച്ചി അതായത് പ്രീ പ്രൈമറിയക്കുള്ള മാത്രം എൽ കെ ജി
ആ പഠിപ്പിക്കണത് ആ അപ്പൊ അത് എങ്ങനെയാ റ്റു ഇയറ വൺ ഇയറാ
ആഹ് അതെ അങ്ങനെ ഓയ്ച്ചാലേ ആ അതിനൊന്നും അതിന് ഞാൻ സാമ്പത്തികമായിട്ട് പിന്നോക്കുള്ള ഒരു ഫാമിലിയാണ് അപ്പോ ഇൻക്കങ്ങനെ പഠിക്കാനുള്ളൊരു നമുക്ക് ക്യാഷ് കൊടുത്ത് പഠിക്കാനുള്ളതൊന്നുല്ല അപ്പൊ പിന്നെ ഞാനിങ്ങനെമ്മ അന്നൊക്കെ പത്രും കാര്യങ്ങളൊക്കെ ണ്ടായിനി പത്രത്തില് ഇങ്ങനെ ഞമ്മള് പ്ലസ്ടു കഴിഞ്ഞേന് ശേഷം ഏഹ് എന്തൊക്കെ ചെയ്യാം ഏതൊക്കെ കോഴ്സ് തെരഞ്ഞെടുക്കാം ഇങ്ങനെ കണ്ടപ്പോ അങ്ങനെ ഇൻക് ടീച്ചറാവാനേനി ഇൻക്ക് ആദ്യം പോലീസാവാനേനി ഇഷ്ടട്ടോ
ആ പോലീസ് ആയാലും കൊഴപ്പല്ലായിരുന്നു നമ്മളീ ഇങ്ങനെ ഇതിലായത് കൊണ്ടേ നമ്മുടെ ഒരു ഇതനുസരി പച്ച് നമുക്ക് കിട്ടാനും ചാൻസ് കൂടുതലായിരുന്നു
ആ അപ്പൊ ഈ ടീ പോലീസ് എന്ന് പറയുമ്പോ ഇന്റെ ഉമ്മാക്ക് ഉപ്പക്കൊ അത് പറ്റൂല രണം നമ്മള മതപരമായി പറ്റൂലല്ലോ ആ വേഷം ഒന്നും ശരിയല്ലന്ന് പറഞ്ഞാണ്ട് പിന്നീട് എനിക്കിഷ്ടം നഴ്സിങ്ങായിരുന്നു അപ്പൊ ഇന്നെ ആവർക്ക് നേഴ്സിങ്ങിനോട് വലിയ താല്പര്യം ഇല്ല
സ്
ആ നൈറ്റ് ഡ്യൂട്ടിയ ഒക്കെ വരും ആ അങ്ങനെ ആ പണ്ടത്തെ ആ കോൺസെപ്റ്റ് അങ്ങനെനെ ആ ഓല ആ അ ഇപ്പഴല്ലേ പിന്നും കൊറെ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ ആ അപ്പോ അപ്പൊ പിന്നെ എങ്ങനെ ആലോചിച്ചച്ച് പിന്നെ മൂന്നാ ഓപ്ഷന എനിക്ക് ടീച്ചർ എന്നുള്ളൊരിതിൽ അങ്ങനെയാണ് ഞാന് പ ങ്ങണ്ട് അങ്ങനെ ഞാൻ പോയി പഠിച്ച് ഒറ്റ വൺ ഇയർ ഉള്ളൂ വൺ ഇയർ പഠിച്ച് ആ വൺ ഇയർ ഇപ്പൊ നമുക്ക് മാർച്ചില് എക്സാം കഴിയാം ജൂണിലാണ് പുതിയ സയൂർ തുടങ്ങാ ജൂണിൽ എനിക്ക് കിട്ടി സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്തു ആ ഒ റ്റു വർഷം കഴിച്ചു അടുത്ത വർഷം തന്നെ ഞാന് ജോയിൻ ചെയ്തത്
നടിപൊളിയ
ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെും ഞാന്ൻ ഇന്റർവ്യൂവിന് പോയത് അപ്പൊ പിന്നെ അവര് മാനേജ്മെന്റ് നമ്മടെ പഠിച്ച കുട്ടി നമുക്കൊരു മുൻഗണന കൊടുക്കുവല്ലോ അങ്ങനെ എനിക്ക് അവിടന്നെ കിട്ടിയ ഞാൻ ആറ് ആറ് വർഷം വക്കിയത് പിന്നീട് ഞാൻ വേറെ സ്കൂൾക്ക് മാറി ഡെലിവറി അങ്ങനെ കഴിഞ്ഞനേഷം വേറെ സ്കൂൾക്ക് മാറി ഇപ്പൊ ടീ കു ചെറിയ കുട്ടികളെ എനക്ക് ഭയങ്കര ഇ ചെറിയ കുട്ടികളോട് നമ്മളിങ്ങനെ മിംഗിൾചെയ്ത് മിംഗിൾചെയ്തിങ്ങനെ ഏ
സ്വന്തായിട്ടുള്ളത് നല്ലതാ പഠിക്കാൻ
ആണെ അതുവല്ല ഈ ടീച്ചിങ് മേഖലാന്ന് പറഞ്ഞാല് ടീച്ചിംഗ് മേഖലാന്ന് പറഞ്ഞാല് നമ്മള് മരണം വരെ ഓർത്തിക്കും അല്ലെ എവിടെ ചെന്നാലും ഇപ്പൊ ഞാന് ഇപ്പൊ വർക്കി പോണില്ല കാരണം കുട്ടി ഞാൻ പോണില്ല പക്ഷേ എന്നാലും ഞാനും വല്ല ഹോസ്പിറ്റലക്കോ വല്ല കല്യാണത്തിനോ അങ്ങനെയൊക്കെ പോണ സമയത്തൊക്കെ അവിന്ന് കാണും കുട്ടികള് ഓടി വരും മിസേന്നു വിളിച്ചിട്ട് അപ്പൊ നമുക്കൊരു വല്ലാത്തൊരു അനുഭൂതിയാണതൊക്കെ കാരണം അവർക്ക് ഓർമ്മ നമുക്ക് ചിലപ്പോ തിരിച്ചറിയാൻ പറ്റണോന്നില്ല ചെറിയ കു ട്ടിളല്ലേ കുഞ്ഞുകുട്ടികള നമ്മള് പഠിപ്പിക്കണ്ടേ അവര് വലുതാകുമ്പോ മാറ്റങ്ങൾ വരും ചിലവരെ കണ്ടാ നമുക്ക് പ പേരൊക്കെ പറയുമ്പോ അങ്ങനെയൊക്കെ വ ആ അങ്ങനെ ടീച്ചിംഗ് എക്സപീരിയൻസ ക്കെണ്ട് ഏ പിന്നെ വേറെ വർക്കളെക്കെ ചെയ്തിട്ടുണ്ടേട്ടോ കട്ടിങ് മറ്റേ സ്റ്റിച്ചിങ്ങില് കട്ടിങ് വർക്ക് അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട്
ആ ആ ആ ഒരുവിധൊക്കെ നമ്മള് നമ്മടേതായ അത് പഠിച്ചു വെ ക്ക്ണത് നല്ലതാ
തീർച്ചയായിട്ടും ഇപ്പ നമുക്ക് വന്നാല് ഇപ്പ ന അതന്നെ നമ്മള നമ്മള ലൈഫ് എങ്ങോട്ടാ പോണ് നമുക്കൊരി പറയാൻ പറ്റൂല നമ്മളിപ്പോ നമ്മള കല്യാണം കഴിച്ച് നമ്മള കല്യാണം കഴിച്ച് വിട്ടു അപ്പ ചെലപ്പോ മാതാപിതാക്ക നിങ്ങളെന്ത് പറയാ കല്യാണം കഴിച്ച് ഹസ്ബൻഡ് നോക്കും അങ്ങനെയാണിങ്ങനെ ഓക്കെ ഒരു പരിധിവരെ ശരി തന്നായിരിക്കും പക്ഷെ ഹസ്ബൻഡിന്റെ കാലം കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും
ഉം അതുകൊണ്ടെപ്പഴും ആ വി വെറുതെയല്ല വിദ്യാഭ്യാസം നമുക്ക് എപ്പോഴും കൂട്ടാന്ന് പറയുന്നത്
അതാണ് പറയണതേ ഞാൻ എപ്പോഴും എന്നെ അറിയണ്ട ആൾക്കാരോടൊക്കെ ഞാൻ പറയാ എന്തെങ്കിലും ഒരു ജോലി സംഭവിച്ച ശേഷം കല്യാണം കഴിച്ചോളി കാരണം കല് കല്യാണം കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം അതിന് എന്ത് കല്യാണം എന്ന് പറഞ്ഞാല് അതൊക്കെ എന്താ പറയാ ഒരു ലെക്കാണ്.
ഹഹ ഹ അതെ പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലഘട്ടം വളരെ മോശവുമാണ്.
പിന്നെ നമുക്ക് കിട്ടേണ്ട പാർട്ണർ സ്വഭാവം കാര്യങ്ങളും അങ്ങനെ വിഷയം ണ്ടല്ലൊ അതിൻ്റെ ചി ചിലൽ നമ്മ് നമ്മൾ എന്തെങ്കിലും ജോബ് ഉണ്ട്ന്നുണ്ടെങ്കില് നമുക്കത് ങ പിന്നീട് നമുക്ക് കണ്ടിന്യു ചെയ്യാലോ
ആ അതന്നെ നമ്മളുടെ സ്വന്തം കാര്യത്തിനെങ്കിലും നമുക്കത് ഉ യൂസാവും. കൊറച്ച് കൊറച്ച് മതി ഒരുപാട് ആഉം സാലറി ഒന്നും വേണ്ട. നമ്മക്ക് കുറച്ചായാലും മത് ഇത് നമ്മളടേതായ, ആ അതെ.
നിങ്ങളും അമ്മള് ചെറിയ ചിലവും കാര്യങ്ങളൊക്കെ വിറ്റു പോകാനുള്ള ഒര്
എപ്പൊഴും നമക്ക് അവരോട് കാശ് പൈസ ചോദിക്കേണ്ടൊരാവശ്യവും വരില്യ നമ്മടെ കാര്യങ്ങള് നടന്ന് പോവാനും നമ്മ ക്കൊരു ഇത്ട്ടും സെൽഫ് റെസ്പെക്റ്റൊക്കെ കിട്ടും നല്ലതാ ഉം.
ത്ണ്ട് എപ്പഴ നമ്മള് എൻഡ്യ്താലും വീണ്ട്മുക്ക് റീസ്റ്റാർട്ട് യ്യാത്.
അതെ ആ ഇനിയിപ്പ എന്തായാലും ഇപ്പ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യ് ആ ഒരു മേഖലായോതോണ്ട് വി
ആ പോവ് കാരണം ന്തെച്ചാല് ടീച്ചിങ്ങ് അവ്സാനിക്ക്‌ ന്നില്ലല്ലോ കുട്ട് ട്ടികള് നമ്മള് ലോകത്ത് കുട്ടികൾ വെര് ല്ലേ ടീച്ചിങ്ങ് മ്മള് ഇതൊക്കെ മാറ് മാറി മറിയുംന്നൊള്ളു ഇല്ല്യല്ലോ കുട്ടികള് ദിനം പ്രതി കൂടുതൽ വെര് ആണ് അതേപോലെ വിദ്യാഭ്യാസം പിന്നെ നമ്മള് പഠിപ്പിക്കേണ്ട പ്രശ്നം അതൊക്കെണ്ടാവും അതായത് മാറ്റങ്ങൾ വെരും.
ആ രീതി ആ ആ മാറ്റങ്ങൾ വെരും.
അതാന്ന് വെച്ചാല് ഇപ്പ മ്മക്ക് യൂട്യൂബും ഫെയ് ഫേസ്ബുക്കും അങ്ങത്തെ കാര്യങ്ങളൊക്ക ഇണ്ടായതോണ്ട് നമ്മ ക്ക് പുതിയ പുതിയ കാര്യങ്ങള് നമ്മക്ക് മനസ്സിലാക്കിക്കാണ്ട് അതേപോലെ ടീച്ചെയ്യാൻ പറ്റും.
ഉം അതന്നെ.
നമ്മക്കിപ്പോ വേണ്ടാവും നമ്മള് ഇപ്പ കുട്ട്യാള് സ്കൂളിൽ പോയി. പറ്റില്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ്സെടുക്കാം. ഓൺലൈൻ ക്ലാസില് അതായത് നമ്മള് കുട്ടികൾ പോയിട്ടില്ലെങ്കിലും ആ ക്ലാസ്‌ നമുക്ക് ഓൺലൈനിൽ ട്ടോലോ. അപ്പൊ അവരങ്ങനെ ക്ലാസിൽ കണ്ടത് ന്നൊക്കെ നമ് കണ്ട് മനസ്സിലാക്കാം അതുപോലെ നമുക്ക് ചെയ്യാം.
പിന്നെ ട്യൂഷനും എടുക്കാം ഓ നായിട്ട് ട്യൂഷനും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി
ആ അതെ ആ ഉം എന്നോട് ചോയ്ച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ പറ്റുയ്. ഓൺലൈനായിട്ടും ചെയ്യാം ഓഫ്‌ ലൈനായിട്ടും
ആ ചെയ്യാൻ പറ്റും രണ്ടും നല്ലൊരു വരുമാനമാ ഗം കൂടിയാണ്
ആ വരുമാന മാർഗത് ത്തിലുപരി നമ്മ ക് മാനസികമായിട്ടുള്ളൊരു ഹാപ്പി ആ അതാണ് ഭയങ്കര ഹാപ്പി നമ്മടെ എല്ലാം നമ്മളെ സൈ ലൈഫ് ള്ള എല്ലാ കാര്യങ്ങളും നമ്മള് മറന്നു പോകേണ്ട ടൈമാണ് നമ്മളെ ഈ ഒക്കെയാ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തല്ലേ അവരോട് അ
ഇടപഴകുന്നത് അവരുടെ ചിരി കളി എല്ലാം അവരുടെ കുസൃതികളെല്ലാം അങ്ങനെ ഇപ്പൊ നമ്മുക്ക് തന്നെ നമ്മടെ കു കുട്ടികള് വീട്ടില് പെരുമാറുമ്പോൾ അങ്ങനെ ആണല്ലോ ന മ്മള് പലതും ചിലപ്പോ
പിന്നെ കുഞ്ഞു കുട്ടികളാവുമ്പോ പ്രത്യേകിച്ചും അവര് വീട്ടി ട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മോട് വന്ന് പറയും കാരണം അവരേ ആഹ് മദർ എന്ന നിലയിൽ ആവും നമ്മളെ
കാണുക അ
ഉം ന സാരിമേൽ തൂങ്ങി നടക്കു ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടങ്കിൽ ഇത് എന്താ മിസ്സേ നല്ല രസണ്ടല്ലോ ഉണ്ടല്ലോ കാണാന് അതൊക്കെ പറയും ഫുഡ്‌കഴികോ ഉം ഫുഡ്ഒക്കെ കഴിക്കുന്ന സമയത്ത് അവര് ഇപ്പം ഞാനൊക്കെ ചിലപ്പോൾ ക്ലാസ്സിൽ വന്ന്കാണ്ട് വെക്കാരണം അവരെ നോക്കണ്ട വിചാരിച്ച് കാണ്ട് ഞാൻ പറയും ഞാന് നിങ്ങളെ കൂടെ ഇരുന്നു ഫുഡ്‌യിച്ചോ പ്പളാണ് അങ്ങനെ കഴിക്കുമ്പോ ഓടി വരും ഓടി വന്ന ട്ട മിസ്സേ നിങ്ങളെ കൂട്ടാനന്തായി എനിക്കും വേണമത് അത് തിന്നൽ ഉണ്ടാവൂല കൂട്ടാൻ എന്നാലും നമ്മളന്ന് എടുത്തുണ്ടായിക്കാണ്ടത് തിന്നും
അതൊക്കെ ഒരു സന്തോഷത്തിന്റെ ഭാഗങ്ങള്
വെച്ചാല് വീട്ടില് എന്തെങ്കിലും ഉണ്ടെങ്കി സെപ്പറേറ്റ് ഉണ്ടാക്കിയാല് അതായത് എനിക്കെക്കേന്ന് പറഞ്ഞാല് ഈ വയ ങ്കര അച്ചാറ് ആ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാ ഇതിൻ്റെ ഉമ്മച്ചിട്ടതാണ് ഇങ്ങൊക്ക് തരാൻ വന്നതാണ് ഭയങ്കര സന്തോഷാ
അതെ അത് ശെരിയാ നമുക്കൊരു പങ്ക് അവര് കൊണ്ട് തരുമ്പോ
ആഹ് പങ്കൊടുന്നാ അതേപോലെ അവര് ഫാദേഴ്സ് ഗൾഫിനിന്നൊക്കെ ആണെന്നുണ്ടെങ്കില് ഗൾഫിന്ന് വേമ്പോ നമുക്ക്ഠായി കൊടന്നരാ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുന്നരാ എല്ലാം നല്ല സ്നേഹ കര്യ ചെറിയ കുട്ടോളെ പഠിപ്പിക്കുമ്പോ നല്ല ഹാപ്പിആണ് നല്ലരു ആരു ലൈഫ് ന്ന് പറയുന്നത് അയിന്റെര് ഹാപ്പിയാ